കേക്കാവോ ആ കേൾക്കാം കേൾക്കാം മഴയൊക്കെ
ഇല്ല മയ യാണ് ഇപ്പംമയ യാണ്
ഇടക്ക എല്ലാരും സന്തോഷിച്ചു നല്ല വെയിലൊക്കെ തെളിഞ്ഞപ്പോ മഴയൊക്കെ മാറിയന്ന് വിചാരിച്ചു
അതെ അതെ അതെ ഒരു ദിവസം തന്നെ വെയിലുണ്ടായിരുന്നു നല്ല ഇവിടെന്നെ മ മ മയനെയാണ് ഇവിടെ
രണ്ട് മൂന്ന് ദിവസം നല്ല വെയിലായിരുന്നു അടുപ്പിച്ച്
ഉം അടുപ്പിച്ചാ പക്ഷെ വെയിൽ ഉണ്ടായി അതിന്റെടേൽ മയ ഉണ്ട് ഒരു ദിവസം നല്ലൊരു വെയിൽ കിട്ടിയത്
ആന്നോ ഊണൊക്കെ കഴിഞ്ഞോ
ന ഒരുങ്ങുന്നതേയുള്ളൂ മഴ ആയിട്ടത്തി നിന്നെ ഇ ഉം രണ്ടര കഴിയാനായി കൊടുക്കുക ഓ റെഡിയായിന്
ആണോ എല്ലാരും പോയോ സ്കൂളിലൊക്കെ ആ ഒറ്റക്കള്ളോ ചോറുണ്ണാന് ആണോ ആ എന്താ ഇ ആ ഇപ്പം കേൾക്കാ ഇപ്പം കേക്കാ എൻന്റെ ചെവി തട്ടിയിട്ട് അങ്ങനെ വേറെ ഇതിലോട്ട് പോയതാ
ഹേ
ഇപ്പം കൊഴപ്പില്ലല്ലോ ആ ആണോ അതെന്താ പറ്റി
ആ എന്താന്ന അറിയില്ലേ ഇത് ഇങ്ങക്ക് വിളിക്കുമ്പോ അങ്ങനെ കാണണ്
ആണോ എനിക്ക പക്ഷെ കൊഴപ്പില്ലട്ടോ ഞാന് മടന്റെ ഇത് ചെവി തട്ടിട്ട് ചേവി തട്ടി ആ കേക്കാം എനിക്ക് കൊ അല്ല അടിപൊളിയായിട്ട് കേക്കാം ആ കേക്കാം ആണോ ഉ ചെലപ്പോ ഞാൻഈ റൂമിനകത്തി ഇരിക്കുന്നേന്റെ ആയിരിക്കും ഓ ആ നാണ് ആ എനിക്ക് കട്ടായിപ്പോ ഒന്നും കേൾക്കുന്നില്ലായിരുന്നോ ഒരു കാര്യവും കേൾക്കുന്നില്ലായിരു ഞാൻ പിന്നെ അനക്ക ഇല്ലാതെ
ഹലോ
ഹലോ ആഹ് കേക്കാ പറഞ്ഞോ കട്ട് ആയോ ഇല്ല ഇല്ല കട്ട ഇല്ല ഇല്ല ഇല്ലടാ ഇൽ ല്ല കാര്യം പറഞ്ഞോ
കട്ട് അക്കാല്
ഇല്ലില്ല പിന്നെ ഇവ് ഉച്ചക്ക് ഉണ്ണാൻ വരുവോ
ആഹ് ഇല്ല നാനെ ഒര് വേറെ ആൾ വിളി വേറെ ആൾ വിളിച്ന്
ആഹ് ആഹ് അഹ് ആഹ് അങ്ങനെ ആഓ ര് നമ്മളിത് എന്താന്ന് മനസ്സിലാക്കി വരുന്നല്ലേ ഒള്ളൂ എങ്ങനക്ക ആണെന്നോ പിന്നെ ഒച്ചക്ക് ഒറ്റക്കേഒള്ളോ ഫുട്ട് കയിക്കൻ വരുവോ ഹസ്ബൻഡ് വരുവോ ആണോ ആഹ് അഹ് അഹ് ആഹ് മീനക്കെ കിട്ടിയോ എനിക്ക് രണ്ട് പേര് മോള് ഒമ്പതില് പഠിക്കുന്നു ഒ മോന് മൂന്നില്
ഉം
ഉം ന്നൊണ്ട് രണ്ടു പേരും ഒണ്ട് ചെറിയ വൈറൽ ഫീവറിന്റെക്കെ ഇതുപോലൊള്ളോണ്ട് പിന്നെ വിട്ടില്ല ങ്ക്ര മഴയല്ലേ അപ്പം പിന്നെങ്ങ് മടിച്ച് അഹ് അഹ് അത് സ്കൂളിലൊക്കെ പലരും പനിയാട്ട് വന്നിട്ട് പുള്ളേരും പോട്ടേന്ന് - വിടും പക്ഷെ നമക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെ പോലെ ബാക്കിയുള്ളോര് നമ്മൾ നമ്മുടെ കുഞ് വിട്ടിട്ട് മറ്റൊള്ളോർക്ക് പകരമ്പ അവര് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അനുഭവിക്കുന്നെ അഹ് അതന്നെ ശരിയാണ് വഴക്കൊല്ക്കെ ഉണ്ടാവുമ്പോ നമ്മള് പറഞ്ഞ പിന്നെ അതൊണ്ട് പിന്നെ ഞാനും പറയും മൂന്നാം ക്ലാസി ക്കെ പഠിക്ക്മ്പോ അവർക്കറിയില്ലല്ലോ അവര് ഇവിട്ന്ന് മാസ്ക്ക്കെട്ടൊണ്ട് പോയിട്ട് കൊറച്ച് കഴിമ്പോ അവർക്ക് ഇറിട്ടേഷനാ അവര് ഊരി അവറെ അങ്ങ് കളയും പിന്നെ ബോട്ടിൽന്നല്
അതാണേ അതാണ് ഏറ്റവും നല്ലത് കുട്ടി ഉം ഉം
ഉണ്ട് രണ്ടു പേരും അവിടെ ഉണ്ട് ഹസ്ബൻഡ് ഉണ്ട് അവിടെ അതുകൊണ്ട് പിന്നെ സമാധാനമുണ്ട് രാവിലെ ഹസ്ബന്റ് നേരത്തെ ഗൾഫിലായിരുന്നു ഇനി ഇപ്പം വന്നിട്ട് ഇവിടെ നമ്മുടെ അടുത്തൊരു കടയുണ്ട് ടൂൾസിന്റെ ഒക്കെ ആയിട്ടൊരു കട ആ പുള്ളി അതൊക്കെ ആയിട്ട് നിക്കുന്നു
ഉം പിന്നെ ഇങ്ങളെ ടൈമ ടെ ടൈമിന്റെ ശ്രദ്ധ- ക്കേണ്ടി ടൈം ആകുമ്പോൾ പറയേണ്ടിട്ടോ
ഉം നാല് മിനിറ്റ്ക്കെ ആയതേ ഒള്ളൂ പിന്നെ വീട്ടിലൊക്കെ പോവാറുണ്ടോ സ്വന്തം വീട്ടിലൊക്കെ പോവാറ് ഉ ആണോ തൊട്ടടുത്ത് അടു ആ അടുത്താണോ വീട്
അല്ലാ കൊറച്ച് ഇവിടന്ന് കൊറച്ച് കൊ കൊറച്ച് ദൂരം കുറച്ച് പറഞ്ഞാ രണ്ട് മൂന്ന നാല് കിലോമീറ്ററ്
ആ അത്രേയെള്ളല്ലേ അപ്പം പിള്ളോരൊക്കെ സ്കൂളിൽ പോകുമ്പോ പെട്ടെന്ന് ഒന്ന് ഓടി പോയിട്ട് വരാല്ലോ
ആഹ് പോരാ
ആ പോരാം
വണ്ടില്ലേ വണ്ടി സ്ഥിരം ഇമ്മടെ ഇവിടെ ഉമ്മ ഉണ്ട് പിന്ന ഒരു അനിയൻ ഉണ്ട് രണ്ട് പെങ്ങ- ങ്ങന്മാര്
ആഹ് ആഹ് ആ മൂത്താളാ വീട്ടിലെ
എനിക്ക് എത്ര പിന്ന മന്നെ മൂന്ന് കുട്ടികൾ
ഉം രാവിലെ എല്ലാരും പോകുമ്പോഴത്തേക്കും ജോലിയൊക്കെ ഒതുകൊണ്ട് ഒരു സമാധാനട്ടിരിക്ക ഫ്രീ ആയിട്ടിരിക്കല്ലോ
ഉം ഇന്ന് മഴായിട്ട് എല്ലാം ക വഴുക്കലായി
ആ അതെല്ലെ
അ
വർക്ക് ചെയ്യുന്നേ
ഉം അയി
ആണോ ഉം ഉം ആണോ ആ ആ ആ അത് സാധനങ്ങൾക്കെക്കെ ഒക്കെ വില കൂടിയില്ലേ ടൈലിനുംഒക്കെ ഭയങ്കര ചാർജ് ആയിട്ടുണ്ട് ഇപ്പല്ലേ
ഉം
പക്ഷേ ചിലവരുടെ ച- സർവീസ് ചാർജ് കൂടും ടയലിന്റെയൊക്കെ പണിക്കർ അത്യാവശ്യം കൂലിപ്പോ അത്യാവശ്യം വാങ്ങിക്കുന്നുണ്ടന്ന് തോന്നുന്നുല്ലേ
അ ഇത് ഇപ്പം കൊറവാണ്ടക നമ്മൾ കൂടെ നിൽക്കുമ്പോയി
ആന്ന് ആന്ന് ആന്ന് ഉം ഭയങ്കര കഷ്ടപ്പെടാ പൊടി അലർജി വരുന്ന പെട്ടെന്ന് അലർജി വരുന്ന ഒരു ഇതാ പൊടി അടിച്ചിട്ട് ഉം അന്ന് ആന്ന് ആ മാസ്കക്കെ കൊണ്ടു പോവുമോ അതോ മുഖം മറിച്ചിട്ട് ആ ആ ആഹ് ആ ആ വൈകിട്ടത്തേക്കല്ലേ ഉള്ളൂ ഇനി വരുന്നെ ഫുഡ് കഴിക്കാനൊന്നും വരൂല്ലല്ലോ
ഏ ഇല്ലല്ല അവര് രാവിലെ പോയി കഴിഞ്ഞ വൈകുന്നേരം വരുള്ളൂ ദൂരേണ് കുണ്ടോട്ടി ഏരിയ കുണ്ടോ കുണ്ടോട്ടി ഏരിയ ങ്ങര പണി കുണ്ടോട്ട് വേങ്ങര
ആഹ ചോറ് കൊടുത്ത് വിടൊ അപ്പം കായ് കൊടുക്കും ഉം ഉം മക്കക്ക് കൊടുത്ത് വിടൊ അതോ സ്കൂളീന്ന്‌ കഴിക്കൊ അവര്
ഓ ആ ഒരാള് സ്കൂൾന്ന് വാങ്ങും ചെറുത് മറ്റവൾക്ക് പ്ലസ്ടു വിനുള്ളവൾക്ക് കൊണ്ടോകും
ആണോ
ഡിഗ്രിക്ക്ള്ളോൻ ഓന് ഏ
വഴക്കുണ്ടാ മൂന്ന് പേരൂടെ
ആ
മൂന്നേരുടെ അടിയൊക്കെ ഉണ്ടാവോ
ഇല്ല ഇല്ല അടിയൊന്നും ഇല്ല അവൾ വല്യ ചെറുത് പിന്നെ ഒന്നാം ക്ലാസിലാണ്. മറ്റേ ഒറ്റോള് പ്ലസ്ടുനാണ്. മോന് ഡിഗ്രി സെക്കൻഡിയറാണ്.
കുട്ടികളുണ്ടല്ലേ
ആ
സൗണ്ട് കേക്കുമ്പളേ കൊച്ചാ
ച ചെ ചെറിയ കുട്ടികള് അടി അടി ഉണ്ടാക്കുന്നൊലുണ്ട് എളച്ചന്റെ കുട്ടികള് ഓല് ചെറിയ കുട്ടികളാണല്ലോ
ആഹ ആഹ് ആഹ
ഓല് ഒരാൾ പോവാന്ന അടിണ്ടാക്കി ഒരാൾക്ക് സുഖല്ല്യഞാൽ അടിണ്ടാക്കി പോവാൻ കൂട്ടക്കൂലല്ലോ ഓല് പോയില്ലെങ്കില് അത് രസല്ലേ
ഉം ഉമ്മ എന്താ പറയുന്നു
ഉം പിന്നെന്താ ങ്ങ പറഞ്ഞൂടി
പിന്നെന്താ ഇങ്ങനെ ഇരിക്കുവാരുന്നു മഴയായൊണ്ട് ഒരു സുഖല്ല ഒന്നാതാരം തണുപ്പ് ഇപ്പ എന്നാലുംന്താ ആവി ഇങ്ങനെണ്ടോ ആവി ഉണ്ടോ അവിടെ നല്ല തണുപ്പായിരിക്കും മഴങ്ങനെ പെയ്ത് കിടക്കുന്നണ്ട്
മയ പെ
ഉം
പെയ്ത് നല്ലൊര് മ പെയ്തു
വെള്ളത്തിന്റെ പ്രശ്നമുള്ള ഏരിയ വല്ലോം ഒക്കെ ഒള്ള ഏരിയ ആണോ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന ഏരിയാണോ ഒ ണക്കാവുമ്പോ
ഇല്ല ഇല്ല ഇല്ല ഇല്ല വള്ളണ്ട് ഇല്ലല്ല
ആണോ ആണോ നമ്മുടെ ഇവിടൊക്കെ വെള്ളം പറ്റ ആൾക്കാര് വണ്ടിയില് വെള്ളം വാങ്ങിക്കും ചെയ്യും.
അല്ല
ആണോ
എന്നെ
ആ നമ്മക്കൊണ്ട് ന നമ് നമ്മക്കൊണ്ട് പഷേ ഞങ്ങളുടെ അടുത്തൊക്കെ ഉള്ള വീട്ടുകളിൽ വെള്ളം വറ്റും അപ്പോ അവര് വണ്ടിയില് ചിലവർ ആയിരത്തി ഇരുന്നൂ അത്രവരെ വാങ്ങിച്ചിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ട്. ഓ ആയിരം ലിറ്ററിന്നൊക്കെ ആയിരം തിരിച്ച മ് ആണല്ലേ വയല വയലൊക്കെള്ള ആ നമ്മുടെ ഇവിടെ പൈപ്പ് ലൈന്റെ കണക്ഷൻ ഉണ്ട് പക്ഷെ വെള്ളം ഇല്ല പിന്നീ കിണറില വെള്ളമേ ഉള്ളൂ ഉ അതിന് പൈസ അടക്കണ്ടേ നമ്മള് അതിന് പൈസ ആ് ഇവിടെ എങ്ങനാ അറിയത്തില്ല ഇവിടെ എല്ലാ വീടിലും കണക്ഷൻ എടുത്തിട്ടിട്ടുണ്ട് പക്ഷെ ബി പി എല്ലു കാർഡുകാർക്ക് പേയ്മെൻറ് എന്തോ തുച്ഛമായ പൈസയാവത്തുള്ളൂ പക്ഷേ വെള്ളമില്ല ആണല്ലേ അപ്പൊ അത് വലിയൊരു കാര്യ കാരണം അത്രേ വെള്ളഉള്ളപ്പമ്മ തുണി അലക്കാനും ഓ കുളിക്കാനോ ഒക്കെ നല്ല വെള്ളംന്ന്ട്ടക്കമ്മം
ആ ആ് പൊറത്തുള്ള ആവശ്യത്തെ എടുക്ക പിന്നെ കുടിക്കാനും
താണ് കുടിക്ക അതും അ പാചകം ചെയ്യാനൊക്കെ നമുക്ക് ബാക്കിയുള്ള വെള്ളം എടുത്തുകഴിഞ്ഞ ഒരു ടാങ്ക് വെള്ളം അടിച്ച രണ്ടു ദിവസം പുറത്തേയ്ക്കൊക്കെ എടുക്കാലോ രണ്ട് രണ്ട് ടാങ്കിലയിട്ട് പിടിച്ചുടുവോ അതോ
അന്നാ ആ ട്ടാങ് താങ് യ താങ്ക് യു േ ട്ടങ്ക്ക
ആഹ് നാ കേട്ട ഉ ഉ
ഇനിയിപ്പോ എല്ലാരും വൈട്ട് എപ്പഴത്തേക്ക് വരും
ആ വൈകും രാത്രി ഏയരാ ഏട്ടണി ക്കെ ആവും ചെ ചല ദൂ ദൂര പെൂ വ അങ്ങനൊക്കെ പണിണ്ടാവുമ്പോ മറ്റേ ആറ് ആറര ആകുമ്പോ
വരും ഉം മക്കളൊക്കെ എത്ര മണി ആവുമ്പോഴത്തേക്ക് വരും
ആ ഓല് പിന്നെ ഒരാള് അഞ്ചേകല് ഒര പിന്നെ ഉം പിന്നെ ചെർത് മൂനാലണി ആവുമ്പോത്തും
ആ മറ്റവർക്ക് രണ്ടു പേർക്കും ട്യൂഷന് ഇല്ലേ വല്യവര്
ഇല്ല ട്യൂഷൻ ഇല്ല സ്കൂള ത സ്കൂള് നാലര്ക്ക് ആഹ
ആ
ഉം എന്നാലെ
ആഹ് ശരി എടാ എന്നാ പിന്നെ വിളിക്കാം ഓക്കേടാ ശരി ഓക്കെ
കട്ടാക്കിട്ടോ